ഹലോ
ആഹ
കേൾക്കില്ലേ ആഹ് കേൾക്കണ്ട് ആ ഫുഡൊക്കെ കഴിച്ചോ
ഇലിയയോ
ഓ അത
നിങ്ങൾ കഴിച്ചോ ഓ ആയി ഏ ഞാ ആയിട്ടില്ല കറി ആവാണ്ട്
ആഹ അതെന്ത നേരം വൈകിയേ അതെന്ത് കറി ഉണ്ടാക്കാൻ നേര വേക ഹലോ ഹലോ ഇ റേഞ്ചല്ലേ ഹലോ ഹലോ ആ ഇടയ്ക്ക ഇങ്ങനെ മുറിയു ണ്ട് ബ്രേക്ക് ആവണ്ടല്ലോ
അവിടെ നിങ്ങുടെ നല്ലോ കേക്കണ്ട്
അതെ എനിക്ക് പെട്ടെന്ന് ഇപ്പ ഒക്കെയാണ്
ആഹ
കേക്കാതായി പിന്നെ ഇപ്പ മഴയൊന്നുംല്ലല്ലോല്ലേ ഇന്നി പ്പോ കൊറേ പുലർന്ന നിക്കണണ്ട്ല്ലേ ഉം
ആഹ് കുപ്പ കുറ ടൈമുണ്ട്
ആഹ ഇടക്ക് ഇങ്ങനെ മുറിഞ്ഞു പോണ്ട് പോ പോണ പോലെ തോന്നി
നേരത്തെ കഴിച്ചാ
ആഹ ഇന്ന് നേരത്തെ കഴിച്ചു ഞാന് അപ്പം ഭയങ്കര വയർ വേദന കഴിച്ചച്ച് കഴിഞ്ഞപ്പോ വ
ആഹ
എന്താ ഗ്യാസ് കാണി കാണിച്ചു കഴിഞ്ഞതാ ഒരു ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച കാണിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ്ങന് ചെല്ലാനുണ്ട്
ആഹ
പിന്നെ പക്ഷെ എന്താ അറിയില്ല ഇപ്പൊ ലാസ്റ്റക്ക ആവുമ്പോക്കും ഭയങ്കര വയറുവേദന ഏ ഒരു വയ ഭയങ്കര ബുദ്ധിമുട്ട്
ആദ്യത്തേനൊക്കെ ഇണ്ടനോ
ആദ്യത്തേന് അങ്ങനെ എത്ര ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നിട്ടില്ല എനിക്കൊന്നിന അന്നിപ്പോ അങ്ങനെ പണി എടുത്തോണ്ടി ഇരിക്കുവായിരുന്നു തറവാട്ടിലൊക്കെയി ആയിട്ട് പിന്നെ ഇപ്പ അങ്ങനെയല്ലേ ഇപ്പൊ കൊറെ റെസ്റ്റ് ഒക്കെ എടുക്കും കാവുമ്പോ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ഒരു മൈൻഡ് ആയില്ലേ ചിലപ്പോ അതുകൊക്കയിരിക്കും പണിയൊന്ന എടു അങ്ങനെ നമ്മള് കോ തോൻ കൂടുതൽ അനങ്ങണ ഇല്ലല്ലോ
കൊറെ വൈകീട്ടൊ ഒന്നുംല്ലല്ലോ
ആ അത്യാവശ്യം വൈകീണ വെച്ചാ വല്ിയ മൂക്ക് എട്ട് വയസ്സായിട്ടുണ്ട് രണ്ടാമത്തെ മോന് ആറു വയസ്സോ
ആഹ പോല വേ അയിക്കുന്നല്ലേ
ഒലവ ആയിക്ക് പിന്നെ ഞാൻ പിന്നെ ഞാന് രണ്ടാ രണ്ടു പേരുണ്ടല്ലോന്ന് വിചാരിച്ച ഇങ്ങനെ നിന്ന്
ആഹ പേണ്ടാഴച്ചോ
വേണ്ട ച്ച് പിന്നെതിപ്പോ എങ്ങനെ അറിയൂല
ആഹ
എന്താ പറയാ പക്ഷെ നമുക്ക് ഇഷ്ട ഇഷ്ട കേട്ടോ മക്കളുണ്ടാവണം കാരണംപ്പോ നമ്മള വീട്ടിൽ പോകുമ്പോഴും കു കുറെ യാളുണ്ടാവുമ്പം നമുക്ക് ചെറുതും മൂത്തതൊക്കെ ആയിട്ട് കുറെേ
അതന്നെ ആ അംഗങ്ങൾ കൊറെ ഉണ്ടാവുമ്പോളാണല്ലോ ഇപ്പ
ആഹ അതെ
ഉം ഏ ഇപ്പൊ ഇല്ലാത്തൊരു വിഷമ
ആ അതെ ഇപ്പോൾ ഒരു ആണാണെങ്കില ഒരു പെണ്ണാണെങ്കിൽ അവർക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരിം കൂടെ വേണം ആ അപ്പ ആൺകുട്ടികൾ ക്കും വേണം പക്ഷെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക ആായിരിക്കും കൂടുതല അത് വേണ്ടി വരുന്നു
ശരിയാണ്
ലേ അവിടെ എന്തേലും റേഞ്ചിന് ഇഷ്യൂ ഉണ്ടോ ഇടക്ക് ഇങ്ങനെ ഇതാവണ്ട് ഒരു കേക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കുംബാവണുണ്ട് സൗണ്ടിങ്ങനെ ഒരിങ്ങനെ നീട്ടിപരത്തി അങ്ങനെ വരൂലേ അപ്പോൾ ഒന്നും തിരിയാത്തപോലെ ചില സമയത്ത്ട്ടോ
ആ.. എന്നുവച്ചാൽ കട്ടങ്ങനെ, കട്ടങ്ങനെ കൊറഞ്ഞു കൊറഞ്ഞ്‌ വരും ഇങ്ങനെയുണ്ട്
ആ... ഇപ്പൊപിന്നെ പൊതുവേറേഞ്ചിനിഷ്യൂ വുണ്ട് മഴ പെയ്യുന്നോണ്ട്
വെയില്, ആ.. നല്ല സൂപ്പർ വെയില്
ഉം... അത് ഏകദേശം ഇവിടൊക്കെയടുത്തായിരിക്കും, ആ.. പക്ഷേയെന്നാലും അലക്കണതൊക്കെ പൊറത്ത് കൊണ്ടെയിടാൻ പേടിയാ
ഉം... ആ.. പെട്ടെന്ന് ആ.. പെട്ടെന്ന് മഴയുടെ കാറ് വീഴും ഇരുണ്ട് മൂടിയിങ്ങട്ട്‌വരും
ആ.. അതല്ലെങ്കിൽ വേയിലിന്റെ കൂടെ മഴപാച്ചിക്കൊണ്ടിരിക്കും. ചിലസമയത്ത്, അപ്പ പിന്നെ ഞാനിടലില്ല കാരണം ഡ്രയറിൽ ഇട്ടാണ്ട് പിന്നെയത് മഴകൊണ്ടാ പിന്നെ ഒ.. വെ ഈ അരി അരച്ചിട്ട്
അതൊ പാഞ്ഞ എടുത്ത് പോരാനോങ്ങളെ സംബന്ധിച്ചി വിടെ ക്യൂലല്ലോ
ആ.. ഞാനിപ്പോ പൊതുവേഇടലില്ല. ഞാന് ഹസ്ബന്റ് വന്നുകഴിഞ്ഞാലും മോളില് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് പോ, ഞാനലക്കി വെക്കും. ആള് കൊണ്ടെയിടും വന്നിട്ട്, ശിവയാ പക്ഷേ ഇവരെന്താ വച്ചാല് കുറച്ചും, അങ്ങനെയല്ല ഇങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഓസീടിയാ ആൾക്ക് അതൊക്കെ മതിയെന്നുള്ള ഒരു മൈൻഡുവാ അ.. ഹ.. ഹം രണ്ടുംകൂടെ ഒരുമിച്ച് പോകും. ഇല്ലാ
അത്ശരിയാ ഉമ്മാക്ക് ചെറിയ മക്ക ഇതൊന്ന് തുടങ്ങി കിട്ടാനും പണിയാണ് ഹലോ
ഇപ്പംഞാനിപ്പോൾ അയയിൽമേൽ. ഇന്നലെയിട്ടതൊക്കെ എന്താ പറയുക, ആൾ എടുത്ത് ഇട്ടിട്ട് ഈ.. ഇന്നത്തെ മുഴുവന് ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻപോയി നോക്കുമ്പോ അതില് ഇപ്പോ കൊറേസ്ഥലം ഉണങ്ങാത്തതാ അപ്പൊയെനിക്ക് ദേഷ്യം വര്യാ ആ.. ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ, ഞാൻ വന്നിത് എന്തിനായിത് ഞാനെല്ലാ സാധനവും ഒരു പ്രാവശ്യം മറിച്ചിടും. ഞാനെനിക്ക് വയ്യെങ്കിലും, മെല്ലെയൊക്കെ കേറലും ഉണ്ട് പക്ഷേ എനിക്കിപ്പം ഭയങ്കര ഊരുവേദനയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കേയറ കേരളീല്ല അപ്പം ഞാൻ എന്താ പറയുക ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഒക്കെ സ്റ്ററിൽ കൊണ്ടന്നിട്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് ഫുള്ള് കുറെ എണ്ണം കുറ്റൾ ട്രൗസേഴ്സിന്റെ ആര ആരാ അങ്ങനൊന്നും ആ ആ് ഇവടെ ഷർട്ടൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ദേഷ്യം വരും കുറേ എണ്ണം ഇങ്ങട്ട് കൂട്ടത്തിൽ കണ്ടിട്ട് മപ്പ ഞാൻ പറ ഉണങ്ങിയത് ചിക്കാ മതിയായി അല്ലാത്തത് അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു
ആഹ അത് ഉണങ്ങീന്റെ കൂടുത്തിൽ ഇത്ടുമ്പോ ഒക്കെ കൂടി നനയല്ലേ
ആ ഒക്ക കൂട അല്ലെങ്കിൽ തന്നെ ഒരു പെർഫെക് ക്ട് ആയിട്ട് ഉണങ്ങുല്ല ഒരു തണുപ്പുണ്ടാവുമല്ലോ
ഉ ആ അതന്നെ ഏ ഒരു കാലാവസ്ഥ ചൂടില്ലല്ലോ മൊത്തത്തില് തണുത്തടക്കല്ലേ
ആ അതാണ് എന്നിട്ട് ഞാനിപ്പോ റൂമിൽയല് കെട്ടി എന്നിട്ട് ഞാൻ റൂം റൂമിൽ ഞാൻ പൊതുവേ എനിക്കിഷ്ടല്ല റൂമിൽ അയകെട്ടണ അപ്പോൾ ഞാൻ എന്തായത് പിന്ത താ റൂമിൽ അയ കെട്ടിയിട്ട് ജനൽമൽ കട്ടണൊക്കെ പൊന്നിച്ച് അയലെട്ടി വെച്ചേക്കാം
ആ പിന്നെ ജനാല തുറന്ന് ഇട്ടാ മതി കൊറെ കാറ്റ് കിട്ടിയാൽ തന്നെ കൊറെ മണൊക്കെ പൊയ്ക്കോളൂ
ആഹ പിന്നെ ചില സാധനം നനഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ശരിക്കും ഉണങ്ങാഞ്ഞാൻ തന്നെ ഒരു സ്മെല് ഉണ്ടാവല്ലോ ചില സാധനത്തിന് ഹലോ ഹലോ വീണ്ടും പോയ ഒന്ന് ആഹപ്പ പിന്നെ വീണ്ട വ ആ ശരി എടക്ക ഇങ്ങനെ കേക്കാതാവുന്നോണ്ടേ
ഇപ്പം നല്ല റേഞ്ചിന് കുഴപ്പമുണ്ട്
അത് ചില സമയത്ത് ചില സമയത്ത് മഴ മഴ ഉണ്ടാവുമ്പൾ റേഞ്ചിന് പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ ചില സമയത്ത് വെയില അപ്പോൾ നമ്മൾ വിചാരിച്ച് മഴ ഉണ്ടായിട്ടാണെന്ന് പക്ഷെ ചില സമയത്ത് വെയില് വെയില് ക്കിമ്പോഴും ചില സമയത്ത് റേഞ്ചിന് പ്രശ്നംണ്ടാവും
ഉ ജനാലന്റെ അടുത്ത് വന്നിട്ടാ വിളിക്ക ണ ഇപ്പ ഇ പ്രശ്ന ഇല്ല അപ്പൊ ഫുള്ള് കട്ടായി
ആ അത് ചില സ്ഥലത്ത് ഞാനും അതെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാ ഫോം വിളിക്കാ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് റേഞ്ച് ഉണ്ടാവൂല്ല ചില സ്ഥലത്തി റേഞ്ച് ഇങ്ങനെ മിസ് ആയി പോകും.
ഉ
ഉ എന്നിട്ട് ഇപ്പോ കറിക്കൊയോ ഇപ്പൊ അടുപ്പത്താണോ കറി ഹലോ വീണ്ടും റെഡിയിയായി ആ കറിയക്കായ ഒന്നന്ന് ചോദിക്കപ്പോ
ഓ കറി ആയോണ്ട്ക്കാണ് തീ ചെറുതാക്കി പോന്നതോ
ആഹ് ശരി പിന്നെ ആള് ഹസ്ബൻഡ് ഇപ്പോ കഴിക്കാൻ വരുമോ വീട്ടില് വരോ ആഹ് ശരി അ ഉച്ചയ്ക്ക് ഫുഡ് അവിടുന്ന് കഴിക്കായിരിക്കും
ചെലവ്ണ്ട് ഒന്നെങ്കി വീട്ടിന്ന് കൊടുക്കു അല്ലെങ്കിൽ പുറത്ത് ഇത്തൊക്കെ ആണെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരും
ആ അശരി ഇവിടെ ആള് എന്നും
ഉച്ചക്ക് വരുവോ ആ
ഉച്ചരേ ഒള്ളൂ
ഏ എന്നാ പ്പ അന്ത വർക്ക്
ഡ്രൈവർ
ആആ ഉച്ചവരെ ഉണ്ടാവു അപ്പൊ രാവിലെ പോവു ലേ
ആ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട രാവിലെ പോവും സുബിക്ക് അഞ്ചര അഞ്ച് അഞ്ചര ആറ്മണിക്കടുത്ത്
അപ്പ എങ്ങനെ ലോർ എങ്ങനെ എന്ത് വണ്ടിയില ആ ആ അത് ആ ടൈമ് വരെ ഉണ്ടാവുള്ളുല്ലോ അല്ലേ
ആ ക്ഷെ ചില ആളുകൾ കുറെ നേരൊക്കെ എടുക്കും പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ആള് വേഗം വരും അപ്പം എനിക്ക് തോന്നും ചെറുപ്പത്തിലെ അതില് കേറിട്ട് അല്ല അല്ല
ഇന്ത്യനാ
അല്ല അതും അല്ല
ആ
ഞാൻ പറയാട്ടോ
ആ
പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ ആള് ആളുണ്ടാവും ഇവടെ ഉച്ചക്ക് ഫുഡ് കഴിക്കാന് ഒരുമിച്ച് കഴിക്കാന് ണ്ടാവും എന്നും ഇപ്പൊ ഇന്നലെ ഞങ്ങള് ഒരുമിച്ചായിക്കാ ക്കേല അപ്പൊ ഇന്നലെ ഇല്ലട്ടോ ഇന്നലെ ഞാൻ ക്കോളും ചെയ്തിര്ന്ന്
ആ
പ്പൊ ഞ്ഞി പറയ്ണ്ട് അപ്പൊ ഞാന് ഇന്ന് വേഗം ഫുഡ് കഴിക്കാന് വേം ഒരുമിച്ചിരിന്ന് അല്ലെങ്കിൽ പിന്നെ യെതന്നെ ഒരു പറച്ചിലാവും
ഒരു കാത്തക്കൂലാന്നോ ആ ആ അത്‌ ഇന്നിം ഇവിടുന്ന് ഇങ്ങനെ പറയൂ
നമ്മ് ന ഞ്ഞം ഞാൻ നമ്മള് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പ സ്ത്രീകൾക്ക് പറയുമ്പോ ഒരു ഏണിങ്സ്ങ്ങെ നമക്കിപ്പ എല്ലാവർക്കും ഒരു ഏണിങ്സ് വേണം അങ്ങനെ
ആ അതന്നെ അ വെറുതേ നിക്കുമ്പോ പ്പളൈ എന്തെങ്കിലും ഒരിത് വേണല്ലോ വെർതെ നി സമയം വെർ തേ വേസ്റ്റാക്കാണ്
ആ സമയം വേസ്റ്റാണ്. പിന്നെ നമ്മള ആവശ്യത്തിന് അവര് ആവശ്യത്തിന് നമ്മള് അവര് അത്യാവശ്യങ്ങളും ആവശ്യങ്ങളു ഒക്കെ അവര് നിറവേറ്റി തരും. പിന്നെ അവർക്കും ഒരു ചെലവുകളൊക്കെ ഇങ്ങനെ എല്ലാതും ഒരു ഒരാൾടെ തലയിലല്ലേ ഭാരൊക്കെ
അതന്നെ ആ
അപ്പൊ അങ്ങനെ പിന്നെ നമ്മളാ
ക്ക് ചെറിയൊരു കൈത്താങ് ഞമ്മക്കും കൈത്താങ് ഞമ്മക്കും കൂടിക്കൊടുക്കാൻ നല്ലതാണല്ലോ. ഇന്റെ മോളിങ്ങനെ പറഞ്ഞിട്ട ഇങ്ങക്കൊരു ടീച്ചർ ആയിക്കൂടെ ഇങ്ങളൊരു ടീ ച്ചറായിക്കോ
ആ അയ്ശരി നിങ്ങള്ൾ കൊറെ പഠിച്ചതാണോ
ആ ഡിഗ്രി പഠിച്ച ആണ് മുയിവന ആയിന്നള്ളുെ പക്ഷേ അതൊക്കെ ഒരു ഒരു അങ്ങ ഒരു ഇതിലൊന്നല്ല മോന്റെ പ്രശ്ന ഉത്സവത്തിന്റെ ആ സമയത്തേനി പിന്നെ ഇവിടുന്ന് പോവാാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങ അങ്ങാടി എത്തണെങ്കില് കുറേ പോകണം അയിമ്പത് റുപ്പന്റെ ഓട്ടോറേഷെ വിള പച്ചു പോണം ബസ്സ ഒന്നും ഇവിടല്ലേ
അതെ അപ്പം അപ്പൊ അവിടുന്ന് എങ്ങനെയാ പിന്നെ ചില വണ്ടികളൊക്കെ ഉണ്ടാവൂല്ലേ പിന്നെ ഇങ്ങനെ ലെ ഓട്ടോെ പോലെ ജീപ്പ് പോലെ അങ്ങനെ
അതൊന്നുമല്ല ഏ ഞമ്മള് അല്ലല്ല ഞമ്മളെന്നെ വിളിക്കണം അങ്ങനെ വണ്ടി അങ്ങനെ പോവാ ഓട്ടോമാറ്റി അല്ല അങ്ങനെ വന്നും പോയി അങ്ങനെ കളിക്കൊന്നുംല്ല വിളിച്ചച്ച് വന്നാല് ഇപ്പ പൊതുവ കുറവ എല്ലാർക്കും സ്വന്തം സ്വന്തം വണ്ടി ഉള്ളതുകൊണ്ട് പൊതുവെ കുറവാ പിന്നെ ഞമ്മളെ ആ അപ്പം പിന്നെ ഒരുള്ള ഏരിയ ഞങ്ങള്
എല്ലാ വട്ടിലും വണ്ടി എന്നാ പിന്നെ ശരി എന്ന കേൾക്കണ്ടോ ഹലോ